ഹലോ കേക്ക്
എന്താ വിവരങ്ങള് ആഹ് കേൾക്ക്ണ്ട്
ഏഹ്
കേൾക്ക്ണ്ട് എന്താ വിവരങ്ങള്
ആഹ്
കേൾക്ക്ണില്ല
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട്ണ്ട് കേൾക്ക്ണ്ട് ഉം ങ്ങളും എന്താവിരങ്ങളൊക്കെ എന്താ സുഖാണോ ഉം എന്താ
ഉം
എന്താ പഠിക്കതോ ഉം ഇന്ന് നോമ്പല്ലേ
ആഹ്
അതോകല്യാണം കഴിഞ്ഞതോ?
ആഹ് രണ്ടുട്ടിയളുണ്ട്.
ആഹ് അയ്ശരി ആരൊക്കെണ്ട് വീട്ടില്-
പിന്നെ ഹസ്ബന്റെന്റെമ്മണ്ട് ഹസ്ബൻഡും രണ്ട് മക്കളും.
ആഹ് ആഹ് ആഹ് അമ്മോശല്ലേ അമ്മോശല്ലേ ആഹ് ൻക്ക് ഞാനുംമൂന്ന്മക്കളും. ഹസ്ബൻഡ് ഗൾഫി‌ലാ ഉം.
പിന്നെ കുട്ടിയൊക്കെന്നും ഒയിവാണല്ലോല്ലേ-
ആഹ് ഇന്ന്ലീവാ ചെറിയൾ ചെറിയാൾ ന്നീചിട്ടില്ല.
ഇന്നിപ്പോഞീല്ലാരും സ്കൂളൊന്നും ഇല്ലാത്തോണ്ടക്കപോലന്നീച്ചും.
ഉം ലീവ്ള്ളസം മക്കള് പഠിക്കാൻ പോവാ-
ആഹ് വൽതോമ്പെല.
ഒമ്പതില് ആഹ്.
ഉം ചെറുതാൽ കേയ്ച്ച്.
ആഹ് ശരി ആഹ് എന്റെകൊല്ലിയ മക്കളായി.
ഏഹ്എത്ര എത്രായി?
മൂത്ത് ഇരുപത്തിമൂന്ന് പിന്നെ പത്തൊമ്പത്. ചെറുത് പന്ത്രണ്ട് ഉം.
ഇപ്പോങ്ങട്ടുള്ള കണ്ടിപ്പാണ്
മുത്തത് മോന് താഴെണ്ട പെൺകുട്ടികള്.
ഉം.
വേറെന്ത?
വേറെ എന്താ ഇങ്ങനെ പോണു ഇന്നെന്തോസ് വൈകുന്നേരംങ്ങീ
വന്ന് വൈകുന്നേരംന്നല്ല ബരിണിണ്ടാക്കിന്ന് ഇപ്പ ഇന്ന് പ്പപിന്നെ എന്താന്ന് തീരുമാനി ഇല്ല്യ ഉം.
ഇന്തലൊക്കെ ഒപ്പിക്കാണ്ട്.
ഉം.
ഉം അവിടെന്താ?
പിടിച്ചെ. ഇവിടെന്നാണ് ചോറ്ണ്ടാക്കി ഇന്ന എന്താ അറിയില്ല എത്തങ്ങിലും ഒന്ന ഇണ്ടാക്ക.
ആഹ് ആഹ് പിന്നെ അവിടെ ത് അമുതിരണ്ടാക്കലൊണ്ടന്ന്. മധരണ്ടാക്കലുണ്ട്ന്ന്-
ഏഹ് മധുരത്ത്.
ഏഹ്.
ഓരോ നാട്ടിലങ ഇണ്ടാക്കേണ്ടല്ലേ?
ആഹ് ഉണ്ട്ത്ര ഇപ്പൊ നേരത്തെരാൾ വിളിച്ചപ്പോ പറഞ്ഞുന്നോടെ
ആഹ്.
ഒല് ഇന്ന് മധുരൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ദിവസം അത്രേ ഉം ഇവിടെ മീറജന് ഉ ഹറജൻ. ഹിറജിനുംഫറത്തിനൊക്ക ബറാത്തിനാണ് ഇവിടെണ്ടെ ഇവിടെ ഉം ഞങ്ങളുടെ നാട്ടിലൊക്കെ നെയറാജന് ഫസ്റ്റ് പിന്നെ വറാത്തിന ഉണ്ടാക്കും.
ഇങ്ങോട്ട് എടുക്കുക പ എങ്ങനെ കൊടുക്കലേക്കുവോ പള്ളികൾക്കെ കൊടുക്കുമെങ്കിലക്കാഅൽ
വള്ളിയൊക്കീരത്തേന അവോടുത്തേക്കോളും
ഉം
ഉം അവരെ പരിചയത്തി ഹിന്ദുക്കളൊക്കെ ഉണ്ടെങ്കി അങ്ങനെ ഓര് പെരുന്നാക്കും ഓരോ ഓണത്തിനൊക്കെ ഇങ്ങട്ടും തരും മറ്റേ വിഷുവിനും അങ്ങനെ ആഹ് ഇവിടടുത്തെങ്ങും ഇതുപോലെയില്ല
ആഹ് ഒണ്ട്
ആഹ് നിങ്ങളവിടെ അങ്ങനില്ലേ
ഞാ ഉണ്ട് അമ്മള് പെരുന്നാളും ഓണക്കുണ്ടോ അല്ലെ അത്ണ്ടാവുമ്പോ പെരുന്നാൾക്കോ കൊടുക്കും
ആഹ് അങ്ങനെ ഉം അതെ ഹസ്ബന്റിന് എന്താ ജോലി പെയിന്റിങ് ഉം പോയിട്ടുണ്ടാവുംല്ലേ ഉം
ഇല്ല ഇന്ന് ലീവാണ്
ആഹ് നൂറാമേത്തിൻ്റെ ലീവ് ആഹ് അതെ ഉം ഉം
നിങ്ങള് വീട്ടിക്ക് പോയില്ലേനു
വീട്ട്ക്ക് പോയിട്ടില്ലേ അങ്ങനെ മോന് ഇങ്ങനെ വാളാഞ്ചേരിയാണേ ജോലി അപ്പൊ പിന്നെ ഉം ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിന്ന് പോകാന്. ഒരുപാട് ലോങ്ങാ ഞായറാഴ്ച മാത്രമേ ലീവൊള്ളൂ. ഇപ്പ ഇന്ന്കൂടി പത്ത് മണിക്ക് മദ്രസൊണ്ട് അങ്ങനെ രണ്ട് കൂടി ലീവ്ട്ടണ ടൈമിലെ നിക്കാൻ പോവുള്ളൂ. അല്ലെങ്കില് ഞായറാഴ്ച പോയി പോരും.
ആഹ് ആഹ്
ഉം അങ്ങനെയെ ചെയ്യുള്ളൂ പിന്നെ മോളും വലാഞ്ചേരിന്നെ ഓക്കും.
വാളാഞ്ചേരി അവിടെ നിന്ന് പഠിച്ചെ
അല്ല അല്ല അല്ല മോന് മൊബൈലും കടയിലാണ്.
ഏഹ്
ഉം ഓന് ഇവിടെന്ന് പോവും ഇവിടുന്ന് പോവും ഞങ്ങൾക്ക് ഇരുപതുറുപിയ പോയിന്റെ ഉള്ളു.
ആഹ് അത്ശെരി.
ഉം അങ്ങനെ പോണ് പിന്നെന്താ വീട്ടി പോയിന്നാ.
ഏഹ് ആഹ് വീട്ടിലാണ്.
ആഹ് സ്കൂൾ ലീവായപ്പൊ അങ്ങട്ട് പോയിട്ടുണ്ടാവുംല്ലേ.
ഉം
ഉം ഇന്ന് പോരണ്ടേ അതോ നാളെ രാവിലെ.
ഉം ഓക് മദ്രാസിന്ന് പോയത് ഇവിടുന്ന്. മദ്രസ അല്ല സ്കൂള് അയില്ലാണ്ട് ബസൊണ്ട് ഓല് സ്കൂള് ബസേലാണ്ട് വരും. മദ്രസ്ക്ക് പിന്നെ രാവിലെയാണ് പോന്നാ മതി പത്തിറ്റേരെ ഉള്ളൂ.
ആഹ് അത്ശെരി ആഹ് രണ്ടും ഇവടെ അടു ഉം ഉം ഉം ആഹ് അങ്ങനെ.
അങ്ങനെ പോരാ പിന്നെക്ഷെ ആരൊക്കെ നഴ്സറിക്കൊക്കെ ഒഴിവല്ലെ സ്കൂൾണ്ടാകും പറഞ്ഞേക്കാണ്ട്
ആഹ്. ആഹ് അതെ പ്രമോഷൻ ഇല്ല.
ഏഹ്.
ആഹ് ആഹ് ഇവിടെ ആരൊക്കെയുണ്ട്.
ഇബടെ ഇമ്മ ഇപ്പ.
ഉം.
മൂന്നാങ്ങളാര്.
ഏ അനിയത്തിയും ജേഷ്ഠത്തി ഒന്നുമില്ല.
ഏഹ്.
ഒറ്റ മോളാലേ.
ഉം ങ്ങക്കൊ.
ഉ നിക്കോ ഞാനൊക്കെ. വലിയ കുടുംബമാണ് എൻ്റെ വീട്ടിൽ ഞങ്ങള് എട്ട് മക്കളാ മൂന്ന് ജ്യേഷ്ഠത്തി. നാല് ആങ്ങളാർ രണ്ടാൾ മരിച് രണ്ടാങ്ങളാർ മരിച്ചു. മ്മീം ഇപ്പീം ഇല്ല.
അ അത്ശരി നിങ്ങളിപ്പോൾ പോ എല്ലാവരുംപാട കൂടുവയ്ക്കും അങ്ങനെ ഇടക്ക്.
ആ അങ്ങനെയെള്ളൂ ഇപ്പ അധിക അധികം മരണം ജന. വച്ചാലും കല്യാണം ഉണ്ടാവുമ്പളേ ഒന്നിച്ച് കൂടുള്ളൂ. ബാക്കി ഇങ്ങനെ പോവ പോര ആ അതെ ഉം. പാളകത്തിൽ ഇങ്ങനെ പോണത് അപ്പൊ പോകും.
നിങ്ങളെ ഏട്ടത്തികളൊക്കെ കൂടര്ക്കൂല ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കോ.
ആഹ്. കുഴപ്പില്ല ആഹ് ആ ആ ഒന്നിച്ച് ഉം. അപ്പൊ അങ്ങനെ ഒരു കൂടല്.
ഉം ഓലങ്ങ്ട്ടും വരിക്കും.
ആഹ് ആഹ്. അങ്ങനെ
അപ്പ ഇന്നയിപ്പ രണ്ടാങ്ങളാരേ ഉള്ളൂ..... ഉ അത്താ പ്രായമായാണ് മരിച്ച...
അല്ലല്ല ഒരാള് ക്യാൻസറായി മരിച്ച... ഇ ഒരു വർഷം കഴിഞ്ഞു മറ്റേ ആങ്ങള പെട്ടെന്ന് അറ്റാക്ക ആയിട്ട്....
ഉ അപ്പൊ അത് കുട്ടികളൊക്കെ ചെറുതാ....
അല്ല അല്ല ഒക്ക വലുതാ കുളിമുറി കുളിക്കാൻവേണ്ടി കയറിയപ്പോ അങ്ങനെ അറ്റക്കായി മരിച്ചതാണ് നോമ്പ് ഇരുപത് എഴിനു വെള്ളിയാഴ്ച.... ആ ഒക്കെ പത്ത അറുപത് വയസ് അൻപത്തെട്ട് വയസ ക്യാൻസറായിട്മരിച്ചതാ..... അറപത് അറപത്തഞ്ചയിട്ടുണ്ടും....
ഉം.....
ഉ...
വലിയ കുടുംബ.....
ആഹ് അതെ . ഇവിടെ ഞാൻ ഒറ്റക്കള്ളൂ ഇവിടെ ഒരു അനുയന് രണ്ടു പെങ്ങന്മാര്.... ഇമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായി....
ആഹ.....
ഇങ്ങനൊക്കെ....
നിങ്ങള്ൾ വരണ്ടോ....
ഇല്ല പെങ്ങമ്മാരെ രണ്ടാളെ കല്യാണംച്ചിക്കോ....
ഉം ഓല്
ഉ ഈ അവക്കവരും...... ഒക്കെ ഒക്കെ പേരകുട്ടികളും മക്കളും വരക്കൊ ഒക്കെയില്ലേ....
ആഹ്
ഇപ്പൊ നിക്കാനൊന്നും ആരും വരുല്ല.
ഉം ഉം....
ഓലൊക്കെ എപ്പളെലും വന്ന് പോവുക പരിപാടികൾക്ക് കൂടുക അത്രേ ഉള്ളു ഉം
എന്ന ശരി.
അങ്ങനയിക്കണ്
ഇപ്പർക്കും ഒഴിവും ഉണ്ടാവില്ല.
ഇല്ല ഉ....
ഉം ഒക്കെടടുത്ത് തന്നെക്കൂലേ കൊറെ ദൂരല്ല
ആഹ് കുറച്ച വിട്ടാണ് ഞങ്ങൾ തറവാടിന്റെ അടുത്തന്ന് കുറച് വിട്ടാണ്..... ഉ ഒക്കെ വണ്ടിക്ക് പോണം......
അത് ശരി ഒരു മഹല്ല്നീക്കും...
അല്ല അല്ല ആഹ് അല്ല ആ മഹല്ച്ച കബർസ്ഥാനം ഒന്നാണ് മഹല്ല് വേറെ.... ഖബർസ്ഥാന ഞങ്ങളുടെ തറവാട് ഞങ്ങളുടെഒന്ന് ഇളച്ചന്റെതും... ഞങ്ങൾ ടൗണിൽ നിന്ന് ഞങ്ങൾ ഈ ഇങ്ങിട്ട് ഭാഗത്തക്കും തറവാട അങ്ങോട്ട്..... അങ്ങോട്ട് ഭാഗത്ക്കും
ഏഹ്
ഉം
പിന്നെ ആ പണിയക്കെ കഴിഞ്ഞ അടുക്കളയിലെ പണി...
അതാ പാത്രം രണ്ടണ്ണം കൂടി കഴികാണ്ട് ഇന്നാടെ കടന്ന് നോമ്പായപ്പം അവടെ കടന്ന്..... പെണീട്ട് പൊക്കെ തുടങ്ങുക ഒരു ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇടിഞ്ഞൊക്കെയാണ്ണ ഇപ്പോൾ തിന്നാൻ പറ്റില്ല ആ.....
ആഹ്
അപ്പങ്ങനെ കോള ചെയ്യാലോ അതിന്റെടിൽ കൂടെ ആഹ്‌ ഉണ്ടാക്കലല്ലേ കൂട്ട ഉണ്ടാക്കല ഉം ആഹ് ഇത് പഴുത്തക്കണ്
ആഹ്‌
ഉം പിന്നെ ഫസ്റ്റ് ആയിട്ടൊന്നുംല്ലല്ലോ
അല്ലേ
ഉം
ഇങ്ങോട്ടല്ല ഒക്കെ കഴിഞ്ഞു
കഴിഞ്ഞോ ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌ ശരി എന്നിട്ടിങ്ങനെ യാത്രകളൊക്കെ പോവലുണ്ടോ?
അങ്ങനെപ്പഴെ ഫാമിലിയൊക്കെയിട്ട് തോന്നന്നും പോലാല്ലാ ന്നാ പോലും ണ്ട് അങ്ങനെ
ആഹ്‌ ഇത്ര മതി ഏറും മാണ്ടെന്ന പാകത്തിന് വേണേനും അല്ലെ അങ്ങനെ പോട്ടെ എത്ര വരെ പഠിച്ചു
പത്ത്
ആഹ്‌
മതിയോ ആഹ്‌
ഇങ്ങക്ക് ഇനി മക്കളെ പഠിപ്പിക്ക ഉം ആഹ്‌ എത്ര വർഷായി ശരി ഉം ഞാൻ പത്ത് ഞാൻ ഒമ്പത്
ഏഹ്
ഉം ഇനി മക്കളെ പഠിപ്പിക്കലെ കാരണം അത്ര ഒള്ളു അതാണ് ഉം
അങ്ങനെ പറഞ്ഞു തരുന്നേ എന്ത് ഇമ്മേ
ആഹ്‌ ആഹ്‌ ആഹ് ന്റെ കൂട്ടികളല്ലേ ഉം അയി ശരി പിന്നെ നമുക്ക് പോയെ
മഴയല്ല ഉം ഉം നല്ല ഇപ്പ രാത്രിയല്ല വൈകുന്നേരം സുബൈക്കോ വള്ളം ഇ തോറ്ന്നോ വാതിൽറന്നോക്കുമ്പോ കാണാല്ല
ഇവിടെ രാത്രി ഇല്ല അപ്പൊ രാ നേരം വെളുത്തിട്ട് ഇപ്പോ ഏഴ് മണിക്ക് ഞാ ന്നാ കടന്നീന്നു പോണ്മ്മേ നോക്കുമ്പോ ന്നല്ല മഴ അപ്പൊ അങ്ങനെയാണ് എണ്ണീറ്റതാ
ഞാൻ വാതിലുറന്നോക്കുമ്പണ്ട് മുറ്റത്തൊക്കെ വള്ളം
ആഹ് ഇപ്പ മഴയില്ല ഈ വർഷക്കാലായിട്ട് മിക്കത് വർഷകാലം എന്തോ ഒരു മഴ കാരം
ഉം നല്ല മഴണ്ടാവും ഇല്ലേ ഇനി ഇങ്ങനെ തോടങ്ങണം
ആഹ്‌
ഉം
കുട്ടിക്ക് ചായട്ത്ത് ഇപ്പ വര ആഹ് ഇന്നാ ആയിക്കോട്ടെ ഇവിടെ കുറവാണ്